ആഹ് കേക്കാം കേക്കാം ഉം ആ കൊഴപ്പമില്ല പനിയൊക്കെ പിടിച്ചിരിക്കുവ എന്നാലും കൊഴപ്പമില്ല
ഉ ഉ
ഉ പിന്നെ ഇവിടെ ഭയങ്കര ഇടിയാ രാവിലെ എന്താന്നറിയത്തില്ല
ആണല്ലേ ഇവിടെ അങ്ങനെ ഇല്ല ട്ടോ
ആ മഴയയും ഉണ്ട് ഇടിയും ഉണ്ട്
ഓ ഇവിടെ മഴ മാത്രമേ ഉള്ളൂ ഇടിയൊക്കെ കുറവ് ഇടിയൊന്നും ഇല്ല
ആണോ ഇവിടെണ് ഇഡീടെ സൗണ്ട് കേക്ക ന്ന് നമുക്ക് വല്യായിട്ട് മഴ പെയ്യുന്നില്ല ചെറുതായിട്ട് ആ മഴ പക്ഷെ എങ്ക ഇടിയടെ സൗണ്ട് മുഴങ്ങി മൊഴുങ്ങി കേൾക്കുന്ന ആ
എങ്ങനെ ഇടിയൊക്കെ പേടിയള്ള കൂട്ടത്തില
കുറച്ചു പേടിയള്ള കൂട്ടത്തിലാ ആ ഇടിയൊക്കെ ഇടിയും കാറ്റുമാണ് പേടി
എനിക്ക് ഇടിയും മിന്നലു ആണ് ഏറ്റവും വലിയ കാറ്റ് വലിയ പ്രശ്നം ഇല്ല
ഇവിടെ കാറ്റ് പേടി എന്താന്ന് വെച്ചാത് റബ്ബറും തോട്ടമാ റബ്ബറും തോട്ടവും തേക്കും ഒക്കെ നിപ്പോണ്ടേ
ആഹ ആഹ
അതും കൊണ്ട് അന്നേ ചുറ്റും ഒരു ചുറ്റും ഇപ്പ നമ്മള് മഴയില്ലാത്തടത്താണ നമുക്ക് കാറ്റധികം പേടിക്കണ്ടല്ലോ പക്ഷെ
ആ എനിക്ക് കാറ്റ് പേടിയില്ല പക്ഷേ ഇടിയും മിന്നലും വലിയ പേടിയാ
ആഹ ഇടി വെട്ടുന്നുണ്ട് സൗണ്ട് കേക്കുമ്പോഴേ അപ്പ കൊറെ നേരട്ട് ഈ സൗണ്ട് ഞാൻ നോക്ക ഇത് എവിടന്ന് ഈ സൗണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നല്ലോ ഇടിയാണ് പടക്കോ പടക്കോന്ന് അപ്പോ ഞാൻ ഓർത്ത് എവിടന്ന് ഈ സൗണ്ട് വരുന്നന്ന് വെളി വെന്ന് നോക്കിയപ്പോതാണ് ഇടിയാണ് സംഭവം ജൂണിലൊക്കെ ഇടിയുള്ളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ
ആഹ ഇപ്പൊ എല്ലാ കാലാവസ്ഥയും മാറിയല്ലേ നിക്കുന്നേ
അത് മനുഷ്യനങ്ങ് വ എല്ലാം അങ് വെട്ടിപ്പിടിച്ച് അങ്ങ് അവരുടെയാക്കും അല്ലേ മരവും വെട്ടിക്കളഞ്ഞ്
ആഹ
വേണം എന്ന് ഒറ്റ ചിന്തയ ഇപ്പ മനുഷ്യർക്ക്
അതെ അതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത അനുസരിച്ച് കാലാവസ്ഥ അങ്ങനെ മാറി വ്യതിയാനങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മക്ക് തന്നെ അതിന്റെ ദോഷം ഉണ്ടാവുന്ന അല്ലേ ആ
ചിലരുണ്ട് എന്തുവാ ഇത് പലതരത്തി ത്തി ഈ മാലിന്യൊക്കെ വലിച്ചെറിഞ്ഞുവേ അങ്ങനെ ഇത് ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നവരും ഒണ്ട് പ്രകൃതിക്ക് കൊറേ കഴിയുമ്പോ മ്പത്തേക്കും പ്രകൃതിക്ക് ദേഷ്യം വന്ന് പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് മറ്റേ സുനാമിം നമ്മുടെ ക കഴിഞ്ഞ വട്ടം കണ്ടില്ലേ മറ്റേ വയനാട് ദുരന്തം.
അത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയല്ലേ.
അയ്യോ കഷ്ടമുണ്ട് എത്ര പേരാ മണ്ണിനടിയിലായി, പോയേ. എന്തോ പറഞ്ഞര് അല്ലെ പെട്ടെന്ന് ഒരു രാത്രികൊണ്ടാ അത്രേ സ്ഥലം അതിൽ, ഒറ്റപ്പെട്ടു, പോയ, എന്തോരം, പേരാ
അതെ, ഈ, മഴ ഇങ്ങനെ, പെയ്യുന്നതണ മ്പഴേ, എനിക്കും, വല്ലാത്ത പേടിയാണ്, എന്തോ, സംഭവിക്കാൻ, പോണം, എന്നുള്ള, ഒര്, നമ്മളെ ക്കെ, ചെലപ്പോ, സേഫ്, ആയിരിക്കും, പക്ഷെ ക്ഷ അല്ലാതെ, ഇങ്ങനെ, ഇതിന്റെ, ഇതേത്തെ, പോലെ, താഴവാരങ്ങളിലും, അങ്ങനെയൊക്കെ, താമസിക്കുന്ന, ഒരു ഒരുപാട്, പേര്, കാണുവല്ലേ
ഉം, അതെ, അതെ. അവർക്കത്, ഭയങ്ക, ബുദ്ധിമുട്ടായിരിക്കും. അത്, ശരിയാ, ഭയങ്കര, അവര് പ്പും, കുടുംബവും, കുട്ടികളും, ജീവിതവക്കെ, ഉള്ളതല്ലേ എത്ര, പേരാ, രാവിലെ, പോവന്നവരെ, വൈകിട്ട്, കാണാൻ, പറ്റത്തില്ല. അങ്ങനത്തെ, ഒര അവസ്ഥയിലാണ്, ഇപ്പൊ, നമ്മൾ, ജീവിക്കുന്നത്. ഒരുപാട്, പേരാ, മരിക്കുന്നത്, അതും, ഒത്തിരി, പേരെ, കൊല്ലുവ, ചെയ്യുന്നത്, സ്വന്തം കുടുംബക്കാര്, തന്നെ, അതാണ്, ഏറ്റവും, നമ്മള്, ഏറ്റവും, കൂടുതല്, വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരായിരിക്കും, കൊല്ലുന്നത്, അതാ പ്രശ്നം, നമ്മളല്ലാതെ, മരിക്കുന്ന, പോലു ഇത്, വരത്തില്ല, ഇപ്പൊ, കഴിഞ്ഞവസം, മറ്റേ, കൂട്ടുകാരാത്, കണ്ടായിരുന്നോ. കൂട്ടുകാരന്മാര്, എ, പത്തിലോ, പ്ലസ് പഠിക്കുന്ന, പിള്ളോരങ്ങണ്ട, അത്, കഴിഞ്ഞ, വർഷത്തെ, കേസാ, ഇപ്പഴങ്ങാണ്ട തെളിഞ്ഞത്, അവന്മാര് ഫുട്ബോള് കളിച്ചപ്പോ ഒരുത്തെ അവൻ ജയിച്ചു. ഇവമാര് തോറ്റുപോയി, ടീം അതിനവനെ, വലി ണ്ടിയെ വെച്ച വലിച് അങ്ങനെ ആ ചെർക്കൻ മരി പോയി, ആ, പിള്ളേർക്ക്, വണ്ടി, കൊടുത്ത്, വിടുന്നാരാന്നാ, ഞാനാ ലോയ്ക്കുന്നെ.
അതാണ്, അത്, വീട്ടുകാരെ, പറഞ്ഞാ, മതിയല്ല
അവന്മാരൊക്കെ, മൈന്റെ, ശരിയ, ല്ല ഇപ്പോഴത്തെ, പിള്ളേരങ്ങനെ, യങ്ങ് ഭയങ്കര, മാറിപ്പോയി, പണ്ടത്തെ, പിള്ളേരെ, ഒരിതേ, അല്ല, ഒര അടിക്ക്, കൊല്ലണം, ആ ഒരു ന്തയാ.
അതെ, അതെ.
ക്കി, വരുന്നിടത്ത്, വെച്ച്, കാണാം, അവന്മാര്, വല്ല്യ, ആൾക്കാരാണെന്നൊരു, എ, ഇതുണ്ട്, അവർക്ക്. പിന്നെ, പോരാത്തൊരു, കഞ്ചാവും, വെള്ളവും. ഉം, ഇപ്പം, കണ്ടില്ലേ, കഞ്ചാവ്, വേട്ടാ, എന്തു, പേരെടെ, വേ പെണ്ണുങ്ങടെ, അടക്കുവ, പിടിക്കുന്നേ
ആഹ.
ഇപ്പൊ, പെണുങ്ങളാ, അതിലും, വലുത് പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന്, തോന്നുന്നു, കള്ളത്തരൊക്കെ, കാണിക്കന്ന ഇപ്പം, കൂടുതലും, പെണ്ണുങ്ങളല്ലേ ഉം, എല്ലാത്തിലും, ഒണ്ട്. അയ്യോ, എങ്ങനൊക്കെ ഓരോ, ദിവസം, കഴിഞ്ഞു, പോകുന്നേന്ന്, അറിയത്തില്ല, ല്ലേ.
അതാണ്. കാര്യങ്ങള്, കേൾക്കുമ്പൊഴ്, ഇപ്പോഴത്തെ, ഒരു, കാലത്തിനെ, കുറിച്ച്, പേടി തോന്നും, പണ്ടൊന്നും, ഇങ്ങനൊന്നും, അല്ല രുന്നല്ലോ
ഉം, പക്ഷെ, എനിക്ക്, തോന്നുന്ന, എന്താന്നറിയോ, പണ്ട്, ഇതിലും, കൂടുതല് കൊലപാതങ്ങള് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെങ്കില് ആര? ലാ അറിഞ്ഞില്ല ഇപ്പം ഇപ്പൊ നമ്മള് മെയിന ആയിട്ട്- കള്ളത്തരം കാണിക്കുമ്പോൾ പൊക്കുന്നത് സി സ ടി വി ക്യാമറയ അതെല്ലായിടക്കും അമ്പലത്തിലും- പള്ളിയിലും അടക്കം സക്കലടത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് പെട്ടെന്ന് എന്തെങ്കിലും കളത്തരം കാണിക്ക്പൊ- ഇവർക്ക് ചിലപ്പോ ചിലർ കുറച്ചൊക്കെ പ്രായമായവർ- കൊക്കെ ഈ സിസി ടി വി ക്യാമറ പല തര- അവർ മറ്റേ ആദ്യം വന്നൊരു സി സി ടി വി ഉണ്ടല്ലോ? ഇങ്ങനെ ഇരിക്കുന്നേ നേരെ ഇരിക്കുന്ന ഒരു അതേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പൊ അവര് നോക്കുമ്പോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല അപ്പൊ അവര് കളത്തരം കാണിക്കോ?
മ്
ക്യാമറ യുള്ളത് പോലും- പലർക്കും അറിയത്തില്ല ഈ ബസിലൊക്കെ ക്യാമറ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ- കളത്തരങ്ങൾ പുറത്ത വരാൻ തുടങ്ങിയത് ഈ തോണ്ടലും പിടിക്കലും ഒക്കെയ ആണ ഇതുവേ- പണ്ട ഉണ്ടായിരുന്നു പക്ഷെ പണ്ടത്തെ പെണ്ണുങ്ങൾക്കാണെങ്കിലും - അത്രയും ധൈര്യം പോരര് ന്ന് പുറത്തു പറയാൻ പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വീട്ടിൽ കണ്ടില്ല ഒരു പോലീസുകാരടെ ബൈക്ക് പോയി കത്തിച്ചേ- കല്യാണത്തിപിന്മാറി പറഞ്ഞ അത്രയ്ക്ക് ധൈര്യ ഇപ്പ പെ പിള്ളേർക്ക്. അത കൊണ്ടാണ് ഒരേ ഇതി നിൽക്കും. അതാ പ്രശ്നം മറ്റേന്ന് വെച്ചാ അവൻ അവൻ തേച്ചിട്ട് പോയന്ന് പറഞ്ഞ് കരഞ്ഞ ആ ഒരു രീതിൽ അങ്ങ് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെല്ല. എനിക്ക് കിട്ടീയില്ലേ വേറെ ആർക്കും കിട്ടണ്ട പെൺ പിളാരും അങ്ങനെ ആമ്പിളാരും അങ്ങനെ- ആ ഒരു ചിന്താഗതി എത്ര കൊലപാതകങ്ങ ഒരു- സമയത്ത് മൊത്തം പ്രേമത്തിന്റെ കൊലപാതകമായിരുന്നു പിന്നെ- ന്നു കൊല്ലുന്നു അല്ലേ ഒരു സമയത്ത് അപ്പ അതൊന്ന കുറഞ്ഞപ്പോ ഇപ്പം മാതാപിതാക്കൾ കൊല്ലാൻ തുടങ്ങി ഇപ്പൊ- പിള്ളോരെയ ഇപ്പൊ കൊന്നത് ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അല്ലേ.
അതെ.
അങ്ങനെ ഓരോ വർഷം ഓരോരോരോ വാർത്തകളാണ്. അവിടൊക്കെ എങ്ങനെയാ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടോ?
ഒരുപാട് ഒരുപാട് മ്. നമ്മള അടുത്തല്ല പക്ഷെ ഇങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ പുറ ലോകം അറിയുന്നതിന് വേറെ- വര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. അത് വഴി അല്ലേ നമ്മള് കൂടുതൽ അറയുന്നത്.
അതെ അതെ പിന്നെ എനിക്ക് തോന്നതേ പല വാർത്തകളും കള്ളത്തരവും വരും ചിലതൊക്കെ.
അതെ അതെ.
കള്ളത്തരം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ട്ടത്തില്ല അതാണ്.
കള്ളത്തരായിട്ട് എത്ര നിരപരാധികളെയാണ് ഇതുപോലെ ഓരോന്നില് കൊടുക്കുന്നത്.
അതെ അതെ. ഇത് പെണ്ണുങ്ങളിപ്പോ പെൺവാണിബോ അല്ലെങ്കിൽ സ്ത്രീപീഡനമാന്ന് പറഞ്ഞ പരാതി കൊടുത്ത് അവിടെ തീർന്ന്, - അത് തിരക്കത്ത് പോലും ഇല്ല പെണ് എന്താണോ? പറയുന്ന ആ ഒരു രീതിക്കേ മുന്നോട്ട് പോകത്തുള്ളു കഴിഞ്ഞ ദിവസം ഒരു- പുള്ളിക്കാരത്തി കള്ളക്കേസ് കൊടുത്ത് ഒരു കൊച്ച് സ്കൂൾ കൊച്ച എങ്ങണ്ടാ- അത് കള്ളക്കേസ് കൊടുത്ത അവിടുത്തെ- ഏ സ്കൂളിലെ പ്യൂണ് എങ്ങാട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് ആ പുള്ളി ജയിൽ ശീഷയൊക്കെ കഴിഞ്ഞ് പതിനഞ്ച വർഷം കഴിഞ്ഞ് ഇറങ്ങി- കഴിഞ്ഞിട്ടാണ് ആ ആ ആ പെങ്കൊച്ചത് കള്ളം പറഞ്ഞാന്ന് തെളിഞ്ഞ
അതെ ആ അതെ പിന്നെ നാട്ട്കാര്ടെ മുന്നിലും ഫുള്ള് അയാള്ടെ അയാള് പിന്നെ ഇനി ജീവിക്കുന്നതില് ഒരർത്ഥയില്ലാതായി പോയില്ലേ
അത് അതും വേറെ കേസുകൾ പോലല്ല ഈ പീഡനക്കേസൊക്കെ വന്ന്കഴിഞ്ഞാ അതും കൊ ച്ചു പിള്ളാരെ പീഡിപ്പിച്ച്ന്നൊക്കെ ച്ച് കഴിഞ്ഞാ അങ്ങനേ ആൾക്കാര് ചിത്രീകരിക്കത്തുള്ളൂ
പിന്നെ സമൂഹത്തില് ഒരു വിലയുണ്ടാവത്തില്ല
പകുതി പീഡന കേസും കള്ളക്കേസാന്ന എനിക്ക് തോന്നെ പെണ്ണുങ്ങള് ചുമ്മാ അവള് മാർടെ ഇതിന് വേണ്ടിട്ടേ
ഉം ഉം പക്ഷെ ഇങ്ങനെ വരമ്പോ വേറൊരു പ്രശ്നഉണ്ട് ഈ സത്യ ഉള്ള വിശ്വസിക്കാത്ത
ആ അതെ അത് ശരിയാണ് മറ്റേ ഒരു വീഡിയോ എടുത്ത ഒരു പുള്ളിക്കാ ഇല്ലായിരുന്നോ?
ആ അത് കണ്ടാര്ന്ന് ബെസ്സില്
ആ അത് ഞാ പുള്ളി മരിക്ക്യേം ചെയ്തു, ഇപ്പൊ ദാണ്ടേ ജയിലിൽ കിടന്ന് ഇപ്പം താണ്ടെ വീണ്ടും വീ വീഡിയോ വിടാൻ തുടങ്ങി ആർക്ക് പോയി ആ പുള്ളിയുടെ വീട്ടുകാർക്ക് ആ പുള്ളിക്കും പോയി
അതാ
ഇപ്പൊ ദെ വീഡിയോ വരുന്നുണ്ട് പുതിയെ ഏതോ മറ്റേ ദൃശ്യം ത്രീയുടെ റിവ്യൂ പ്പൊന്നാലോ യ്ച്ചേ ആ ധൈര്യ ഒന്നാലോചിച്ചേ
ആ
അവർക്കൊരു പ്രശ്നവു ഇല്ലാന്നല്ലേ അതിന്റർത്ഥം ഉം അങ്ങനെ ഓരോ പ്രശ്നങ്ങള് ഓരോരുത്തർക്കോരോരോരോ ഇതല്ലേ അതുങ്കൊണ്ടാ ഇനിയിപ്പം ഇപ്പയിങ്ങനെ ഈ കാലത്തിനി ഇപ്പ ഇങ്ങനെ കൂടിക്കൂടി വരത്തേ ഉള്ളൂ കൊറയോന്നൊന്നു എനിക്ക് തോന്നില്ല
ഉറപ്പായിട്ടും കൊറയാൻ വഴിയില്ല
ആ ഓരോ ദിവസവും വാർത്ത കേക്കുമ്പോ പേടിയകുവ നമുക്ക് എവിടെേലും ഇറങ്ങി പോകാൻ പോലും പേടിയാ പീഡനവും കൊലപാതകവും ദൈവം കാക്കുന്നതിന്റെ ആ ഒരുരിതേ ഒള്ള്
അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും
ഉം എടാ ഞാൻ എന്നാ വിളിക്കാവേ
ശരിയടാന്ന